ആഹ് ആഹ് എന്തൊക്കെയാ വർത്താനം കേൾക്കുണ്ടോ ആഹ് എന്താ പണി ഫുഡ് കയിച്ചോ
ഫുഡ് ഫുഡ് കഴിച്ചിട്ടൊന്നൂല്ല ഇവിടെ ഓരോ പണിയിലാണ്.
ഏഹ് ഭക്ഷണൊന്നും ആയില്ല ഉച്ചത്തേക്ക് ഉള്ള ഉച്ചേക്ക് ഉള്ളത് റെഡി ആയില്ലേ
ഉച്ചക്കുള്ളതല്ലാം റെഡിയായി ഇന്ന് ഇവിടെ ചെറിയൊരു പരിപാടി ഉണ്ട് അപ്പോ ആയില്ല ഫുഡ് ഉണ്ടാക്കെ ഒരുക്കലാണ് ബീഫ് ആഹ് ബിരിയാണി അല്ല നമ്മടെ വൈകുന്നേരത്തേക്ക് പത്തിരിയും പൊറാട്ടയും പിന്നെ ബീഫ് വരറ്റിയതും ചിക്കൻ കറിയും
ഇതൊക്കെ എപ്പളാ ആവുക ബീഫ് ഒക്കെ റെഡിയായോ
ആഹ് ബീഫൊക്കെ റെഡി ആയിന്
ഏഹ് ഇനീപ്പൊ
ഉം ആഹ് കറി റെഡി ആയീന് ഇനി പത്തിരി പടിയാണ് അത് കുറച്ചും കൂടി ഉള്ളു ഇനി
നിങ്ങള് ഒറ്റക്കന്നെ ഉള്ളൂ വേറെ ആരേലു ഉണ്ടോ ഹെൽപ്പ് ചെയ്യാൻ.
ആ അല്ല ഉമ്മണ്ട ഇവിടെ.
ഏഹ്. ആര ഉള്ളത് നിങ്ങളെ വീട്ടീ നിന്ന് അല്ലേല് ഹസ്ബന്റെടുന്ന് ആര വരണേ?
ആഹ് മഴയിണ്ട് വരുന്നുണ്ട് അലക്കിയിട്ടൊന്നുമ ഇല്ല ഇ ഇപ്പൊ അലക്കി തോന്നോ. മഴപ്പ മൂട് മൂടിക്കൊണ്ടന്ന നി നിൽക്കുവയാണ്.
ആ ആഹ്. പിന്നെന്തൊക്കെ? നിങ്ങള് പിന്നെ മക്കള് മക്കളൊക്കെ എവിടെ? ഇല്ല ആയിട്ടില്ല ഞാന് ബാങ്കില് പോയിന്. അപ്പൊ ഇനി ചോറയിണ് കറി ഇതൊക്കെ ഇണ്ടാക്കാണ്ട്. ബാങ്കില് മക്കള് സ്കോളർഷിപ്പിന്റെ പൈസ എത്തിണോ നോക്കാൻ വേണ്ടിട്ട് പോയതേണ്.
അത് ശരി ആഹ്. ആ എല്ലാ ഇതിട്ടില്ല.
ഉം ചിലർക്ക കിട്ടിയറിഞ്ഞു ഞാൻ ഇന്ന് പോയൊക്കിയപ്പോ കേറിട്ടില്ല.
ആ ശരി ഞാൻ എഴുതി കൊടു. തിരന്ന് അപ്പൊ അതിന്റെ ഹസ്ബൻഡറ് പറഞ്ഞത്, അത് കഴിഞ്ഞ പ്രാവശ്യം എഴുതി കൊടുത്തിട്ട് ഒന്ന് കിട്ടിയിട്ടൊന്ന ഇല്ലോല്ലോ. പറഞ്ഞ അപ്പ പിന്നെ ആ എ ഒല്ല പിന്നെ അതിന രോ നമ്മള് ഇങ്ങനെ ഒപ്പ നട. ക്ക മണ അപ്പ എനിക്കത്ര കയല്ലുന്ന അപ്പൊ ഞാൻ ഞാൻ പിന്നെ കൂടില്ല.
ഉം. ഞാന് ഈ ഫസ്റ്റയിട്ടാണ് മോന് എഴുതി കൊടുക്കണുന്നത് ഒന്നാം ക്ലാസ്സിലേനി. അപ്പൊ അങ്ങനെ കൊടുത്തത് എനിക്ക് കേറി. ആഹ് ഇണ്ട് അടുത്തക്കുള്ള വീട്ടത്തലതൊക്കെ കേയറീ ഇപ്പ എന്റെയ കേറിയിട്ടില്ല ഇനിയിപ്പ എന്താ പ്രശ്നംണ്ടോ. അവാതി.
ഉം.
പിന്നെ ബാങ്കിൽ നിന്ന് കുറച്ചൊക്കെ പൈസ എടുക്കാണ്ടേനി ഇങ്ങനെ ലിങ്കേജ് ലോണിഉണ്ടേനി. അയൽക്കൂട്ടത്തിലേ അപ്പോൾ അതിൻ്റെ അടവിനുള്ള പൈസ അക്കൗണ്ടിൽ നിന്ന് എടുക്കാണ്ടേന്
എന്നലും കൊറച്ച് കിട്ടിയാല നമ്മക്ക് ഒരു കിട്ടിരുന്നു.
അതന്നെ യൂണിഫോമിനന് എന്തിനൊക്കെ പൈസ ഇട്ടാണെങ്കിൽ അടുപ്പിച്ചാനൊക്കെ കിട്ടുകയാണെങ്കല്ലേ.
ആഹ്.
ഞാങ്ങനെ കിട്ടീണോ നോക്കാൻ വേണ്ടി പോയതിന്നെപ്പം. കേറിയിട്ടില്ല ഞാൻ അന്നിട്ട പൈസ തന്നെ ഉള്ളൂ.
ആഹ്.
തുടക്കലൊക്കെ കഴിഞ്ഞോ?
ആ അതൊക്കെ അതേ കഴിച്ച വെച്ചു. പിന്നെ പത്തിരി പരിപാടിക്ക് പത്തിരി പരിപാടി്പ ഒരുങ്ങാ പിന്നെ വേറൊരു പരിപാടി. ല്ലല്ലോ അപ്പൊ അതൊക്കെണ്ട് കഴിച്ചച്ചിണ്ട് അലക്കാനും കുളിക്കാനും ഉണ്ട്.
ഏയ് അലക്കാണ്ടോ വെയിലായില്ലേ? അവിടെ വെയിലല്ലേ വെയിലല്ലേ നല്ല വെയിലില്ലേ?
ഇപ്പ അത്രക്കെന്നെ ഉണങ്ങള്ളു. ഇടെ വെയില്ണ്ടായിരുന്നുപ്പോ മൂടലായി.
ഉം നല്ല വെയില ഞാപ്പോ വേം തിരുമ്പി. കുറച്ചും കൂടിണ്ട്നി മിഷീനിൽണ്ട് കൊണ്ടോയി ചിക്കണം
ആഹ് അലക്കൽ കയിഞ്ഞാ തന്നെ പകുതി പണി കയ്യുംല്ലേ? പകുതി പണി കയ്യും. ആഹ് അതെ പക്ഷെ മ്മളലക്കിയാട്ട് പിന്നെ നമ്മള് വേറെ പണി നമുക്ക് അലക്ക കഴിഞ്ഞാലും നമുക്ക് ഓരോ പണികൾ ഉണ്ടാ അപ്പും പിന്നെ.
ആഹ് ആഹ് ഞമ്മള് ലാസ്റ്റ് ഇറങ്ങപ്പോ തീരുബാനും കുളിച്ച ച്ചാനല്ലേ തിരുമ്പി കൈഞ്ഞാ പിന്നെ നനഞ്ഞാ പിന്നെ വേറെ പണി നടക്കൂലല്ലോ.
ഉം സ്ത്രീകളങ്ങനേണല്ലോ. എല്ലാ പണിം കയ്യട്ടെ കയ്യട്ടെ വിജാര്ച്ചങ്ങനേ നിക്കും ഏ.
പൊറാട്ട പൊർത്ത്ന്ന് വാങ്യേക്കൂലേ?
ആഹ് ആഹ് റാട്ട ങ്ങി അപ്പൊ ആ ഓള് പ്രസവിച്ച് കട്ക്കെന്ന് അപ്പോ ഓൾക്ക്ന്ന് പെര്ന്നാളായിലെ അപ്പൊ വീട്ക്ക് പോണം. പോവാഞ്ഞാല് ആ പ്പങ്ങനെ പോവാണ്.
ആര്?
നാത്തൂന്.
ആഹ് ആഹ് അപ്പോരെ വീട്ട്ന്ന് വരെക്കൂലെ.
ആ അവര് വരും അവരമ്മ വരും അപ്പൊ അമ്മളെന്തേലൊന്ന് ഒര് ക്കണല്ലോ.
ഉം ഉം ഉം മ്മ മാത്രള്ളൂ ഒരാളന്നെള്ളൂ?
ആ മ്മന്നേള്ളൂ അവ്ടെ ആ മ്മ.
ഉം.
ഇമ്മിം വേറെ കുട്ട്യ ളാരേലുണ്ടായിരിക്കും.
ഉം ഇട്ടാക്കുമ്പോ പിന്നാമ്മക്കെ ല്ലാർ
ആ പ്പൊഇവ്ടെ വീട്ട്കാർക്കും വേണ്ടിയാ അപ്പൊങ്ങനെ പർഞ്ഞാന്നപ്പോ ഇവിടെല്ലോൽക്കും ഓലെ പേ രും പർഞ്ഞ് അമ്മൾ ഇവ്ടെ ഇണ്ടാ ഇവ്ടെല്ലോല്ക്കും കയ്കണ്ടേരും.
ഏ. പിന്നെന്തൊക്കെ മ എത്രായി തൊണ്ണൂറ് കയ്ഞ്ഞോ?
ഇപ്പൊക്കെ ന്തൊക്കെണ്ട്.
ഇന്നിപ്പ ഞാന് ആ ചോറായീണ് പിന്നെ ഉ കറി എന്താപ്പ ഉർളകേങ്ങും ഇതും ണ്ടാ ക്യാണ്ട്. ഇതാകണേച്ചു മീന്ണ്ട് കായം തെച്ചെച്ചീണ് കയ്പ്പണ്ട് മസാല ഇട്ട്ണ് പൊര് ക്യാനെ ആ ഉപ്പേരി വെച്ചാ ആരും കൂട്ടൂല. നെര്ച്ച് പൊര്ച്ചാല് പിന്നെ ത്‌ന്നും ഞ്ഞാങ്ങനെ ചെർങ്ങനെ കട്ടില്ലാതെ എരിം ന്ന്ട്ട് എണ്ണേല് മുക്കി പൊരിക്കല അപ്പൊ നല്ല ടേസ്റ്റ
ആ ഇവെടീം പൊര്ച്ചാല്ലാർക്കും ഇഷ്ടാണ് അത് തികയായൊക്കെ നിക്കല.
ആ മക്കളൊക്കെ അങ്ങനാവു മ്പോ തിന്നും.
ആഹ്. അപ്പം കയ്പ്പൊന്നൊന്നുംണ്ടാവൂല അല്ലെങ്കി അവർക്ക് കയ്ച്ച്ട്ട് തൊള്ളെ വായീൽ വെക്കാൻ കയൂല്ല.
ഉം ങ്ങള് പിന്നെ ഇന്നിപ്പത്താ ഉച്ച കേക്കത്തണ്ടാക്ക്യാ?
ഉച്ചകക്ക് പിന്നെ അങ്ങള് ഇത് ണ്ടാക്കിര്ന്നു സാദാ ചോറും പരിപ്പ് കറിം മീൻ പൊര്ച്ചതും.
മ് പരിപ്പ് എങ്ങനെ സാധാ അച്ചക്ക്ട്ടാണ്ടോ?
ആ പരിപ്പ് തക്കാളീം പിന്നെ മഞ്ഞളൊകൊക്കെ ഇട്ടാണ്ട്
മ് ആ ഛെ പരിപ്പ് മാത്രം.
ആ പര്പ്പ് മാത്രം വെളുത്തുള്ളി വെൾത്തുള്ളി രണ്ടില്ലിടും. പിന്നെ മഞ്ഞള് പെര്ഞ്ചീരം കൊർച്ച് ഒര് ശകലടൊള്ളൂ.
ല്ലടാ
ഏത്?
പെര്ഞ്ചീരകം വറവ് വറവെ യ്യുമ്പല്ലെഇട?
അ അയ്ക്കനിടും.
ഏ ന്ന്ട്ട് പിന്നെ വറവിടലേക്കുലെ. മ് ഇങ്ങളടെത്തെ ഫുള്ള് ക എന്താ
ഉള്ളിട്ട് വറവിടും.
ചുവന്നുള്ളിലോ?
ആഹ് ചുവന്നുള്ളിം കരിവേപ്പുംണ്ടും.
ഉം കര്യാപൊക്കെ ഇണ്ടോ വീട്ടില്?
ഏ.
കരിയേപ്പ് ണ്ടോ വീട്ടില് ചോയ്ച്ച അല്ലെ വാങ്ങലാ?
ആഹ് കറിവേപ്പ് ഇപ്പണ് ഇല്ല്യാ ഞങ്ങള്ങ്ങനെ വട്ന്ന് കൊണ്ടോവലാണ്.
ഏഹ് ഞാനും ഇന്റെ വീട്ട് പോരുമ്പം കൊണ്ടര്ലാ. ഇവടൊന്നും ഇണ്ടായീല്ല ഭയങ്കര കൊറെ കുയ്ച്ചിട്ട്ണ്. പക്ഷെ ഒന്നും ശരിക്കട് വേരുട്ച്ച് വന്നീല്ല.
ഷ്‌ടം പോലെണ്ട്
ഏഹ്. ഇങ്ങള് എത്ര വരെ പഠിച്ച്ണ്? പ്ലസ്
ആഹ് നല്ലതാ
ഏതൊരു കറിക്കായാലും കരിയേപ്പില്ലെങ്കില് രസണ്ടാവൂല. പ്ലസ് റ്റോ? ആഹ് ഇങ്ങള് പ്ലസ്. ഏഹ്
ആഹ് ആഹ് അതെ
പിന്നെപ്പളാ നേരത്തെ കല്യാണം കഴിഞ്ഞ്
ആഹ്
ഹലോ ഹലോ കേൾക്ണില്ലേ?
പിന്നെ മക്ക് ആഹ് ഇണ്ട്. പിന്നെ ഉം അങ്ങനൊക്കേണ് ലേ. ഏഹ് അഹ്ശരി. റേയ്ഞ്ചിന്റെ പ്രശ്നായിരിക്ക്‌വേ.
ആഹ് അതന്നെ. പെരുന്നാക്ക് ഡ്രസ്സൊക്കെ ഇട്ത്തോ?
ആഹ് ഇട്ത്തു. മിനിയാ ഞായറാഴ്ച മക്കള് പോയാണ്ട് ഇട്ത്തു.
ഏഹ് എല്ലാരും ഇങ്ങളൊക്കെ ഇട്ത്തോ? എല്ലാരും കൂടി പോയി ഇട്ത്തതാ?
ആഹ്
ഏഹ് വേറെന്തൊക്കെ പിന്നെ, എന്താ ഇട്ത്തത് ഇപ്പം. ചുരിദാറോ ഹലോ അലോ ഹലോ
ലോ
ഹലോ കേക്ണില്ലേ? ആഹ് ഇങ്ങളെന്തോ കട്ടാവ്ണ്ട് നിങ്ങന്ന് ഇൻക്ക് ഇങ്ങള് പറിണെ കേക്കില്ല്യാ.
ഇല്ല ലേ
ഉം
കു കുട്ടിയേക്ക് മക്കക്ക് പുസ്തകം ഇതൊക്കെ വാങ്ങിച്ചോ?
ഇല്ല ബുക്കൊന്നും കിട്ടീട്ടില്ല. ചിലർക്കൊക്കെ സ്കൂളിന്ന് കിട്ടീന്ന റിഞ്ഞു. ഇവടൊന്നും കിട്ടീ
ആഹ് ഇവടം കിട്ടീണ്. ഇന്നലെ ഇന്നലെ കിട്ടി
ഏഹ് ഇനി എന്നാ അറീല്ല ഇഞ് ഗ്രൂപ്പിലൊന്നും നോകീല്ല, നോക്കണം ഞ്. സ്കൂൾ ഇങ്ങള് പൊതിയലൊക്കെ കഴിഞ്ഞോ?
ഇല്ല. ടെസ്റ്റ് ബുക്ക് പൊയിഞ്ഞിട്ടില്ലാ. നോട്ട് ബുക്ക് പൊയിഞ്ഞിട്ടൊള്ളൂ.
ഏഹ് നോട്ടുക്കൊക്കെ അയിന് എത്രണ്ണാ എണ്ണംന്നൊക്കെ പറയണ്ടോല്.
ആഹ് അത് കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ തന്നെ പിന്നേ വലിയ ച ഇതൊന്നും ഇല്ലല്ലോ
വരള്ളതും വരല്ലാത്തൊക്കെ അങ്ങനെ ഒരു പറിണമായിരി വാങ്ങലാണ് എല്ലാ കുറിം. കൊറച്ച് നേരത്തെ കിട്ടീണെ നമ്മ പൊതിഞ്ഞൊക്കെ റെഡിയാക്കേനിലേ.
അതെ ആഹ് ഇൻക്ക് ഫുള്ള് പൊതിഞ്ഞു ഒക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞു ഇഞ് ടെസ്റ്റ് ബുക്ക്ണ്ട്.
വെക്കേഷൻ എങ്ങട്ടേം പോയിന്യോ എല്ലാരൂടി ട്രി
പിന്നെ ഞങ്ങള്ങ്ങനേ മക്കളേം കൊണ്ട് അങ്ങനെ എന്താ നീന്തൽ പോയിനി വേറെവിട്ക്കും അങ്ങനെ പോയിട്ടൊന്നില്ല ആഹ് അയിന്റെ
ഏ ങ്ങള് ഇങ്ങനെ എല്ലാരുടെ ഇങ്ങനെ കാറൊക്കെ ണ്ടോ വണ്ടി വീട്ടില് കാറ് ണ്ടോ വീട്ടില്
ആഹ് ഇണ്ട്
ഉം അപ്പം അങ്ങനെ എല്ലാരുടി പോവാൻ സുഖാണല്ലോ ലേ
ആഹ് ആഹ് ആഹ്
ഉം ങ്ങള് ഫാമിലിയില് ങ്ങള് കൂട്ടുകുടുമ്പ ആയിട്ട്ക്കണാവാ ഒറ്റ വീടല്ലാ
ആഹ് കൂട്ടുകുടുംബം ആണുപ്പം
ഏഹ് ങ്ങള് വീട് മാറ്റ് മാറണില്ല്യേ
ആഹ് മാറണ്ട് തറാ തറപ്പണി കഴിഞ്ഞിട്ടേ ഒള്ളു
ഏഹ്
അപ്പൊ എന്നോണ്ട് വീടെടുക്കാ വേണ്ടിങ്ങന ഒരുങ്ങിയതാ പക്ഷേ അയിന്മക്ക് ഇങ്ങട്ട് പോയിട്ടില്ല ഉം ഹസ്ബൻഡ് ഓരോ കടകളും ഇതൊക്കെയായിട്ട് അങ്ങനെ പോവും പിന്നെ അതിന് നമ്മക്ക് ലാഭം ഒന്നുപ്പൊ കിട്ടണ്ടേ എന്നിട്ട് ആഹ് കട എടു സ്വന്തായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു അ അപ്പൊ പിന്നെ അങ്ങനെ കച്ചവടം ഇതൊക്കെ അങ്ങനെ ഇതായി പ്പം പിന്നെ അത് ഒഴിവാക്കി അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു വീട് എട് ക്കാന് മക്കത് ഇതൊക്കെ സ്വർണ്ണൊക്കെ വിറ്റാണ് കൊടുത്തിരുന്ന് അതുകൊണ്ടൊന്നും അവര് ത് അവര് വിചാരിക്കുന്ന അവര് ചെയ്യുള്ളൂ
ആഹ് അതന്നെ ങ്ങള് കൊട് എന്നിട്ട് കൊടുത്ത് കൊടുത്ത് വാങ്ങീണ്ടാവില്ലല്ലേ
ആഹ് ഞാൻ കൊടുത്തൂകൊടുത്ത അവല് ആഹ് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി പ്പൊ വീട് എടുക്കാന് ഇനി തറപ്പണില്ലേ കഴിഞ്ഞിട്ടൊള്ളു
ഏഹ് ഇന്റെതിപ്പം ഞങ്ങളുടെ വീട് പണിപ്പോ കഴിഞ്ഞിട്ടേ ഒള്ളൂ കൊറേ സ്വർണ്ണൊക്കെ കൊറേ കൊടുത്തു എനീക്ക് കൈമേൽ ഇടാനും കൊറച്ച് ഉപയോക്കണ മാത്രേ ഒള്ളു ബാക്കി ഒള്ളക്കെ വീട് പണി കൊടുത്തു ഞമ്മള് തറവട്ട ഞങ്ങള് പോവാനാ അങ്ങ് കൊറേ ആൾക്കാരൊള്ള വീട് അനി അങ്ങനെ പെട്ടെന്ന് മാറുന്ന അങ്ങനെ മക്കള് ഒള്ളായോണ്ടേ നമുക്കൊരു ഇതാണ് അതുകൊണ്ട് വേഗം മാറി
ആഹ് അല്ല അമ്മളൊരു കണക്കിന് വേഗം മക്കള് രണ്ട് മക്കളൊക്കെ ആവുമ്പോ തന്നെ വേ ഗം വീടെട്ത്ത് പോവാ നല്ലത് ഇനിക്കും മൂന്നാളാ മൂന്നാളായിന ഇപ്പോ കല്യാണം കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷായി പതിമൂന്ന് വർഷായി കല്യാണം കഴിഞ്ഞിട്ട്
ഏഹ് ഏഹ്
അപ്പൊ ഞാൻ പറയും ന്റെ കുടുംബത്തിൽ ഇനി ഞാനന്നെ ഒള്ളൂ വീട് ഇതും ഇല്ലാത്തത്
ഏഹ് അതൊക്കേ എന്താ റയാ നമ്മള് കേട്ടോ ഒരുങ്ങണം ഞങ്ങൾക്കൊന്നും ഒരു പൈസ കൈയില്ലാത്തപ്പളാ അങ്ങനാടാ എറങ്ങിയതാ പിന്നെ പിന്നെ ഇങ്ങനെ ഓരോ വൈകള് അങ്ങനെ തൊറന്നു ഒരു വർഷ ത്തോളം അങ്ങനെ വീട് ഇങ്ങനെ പണികള് അങ്ങനെ കംപ്ലീറ്റായത്
ഇതിപ്പോ നമ് നാലു വർഷായി തറട്ടിട്ട്
ഏഹ് തറ വല്ല്യ തറേ അത്യാവശ്യം വല്ല്യ വീട് ആയിക്കൂല്ലേ
അല്ല സാധാ ഒരു വീട് അന്ന് വാർപ്പ് കയാനുള്ള പൈസ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഹസ്ബൻഡിന് വീടല്ലാ അപ്പോ വലുത് ഇവർക്ക് ബിസിനസും ഇതും ആരുന്നു പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്ക കയ്യില പൈസ കൊണ്ട് നമ്മള് വീട് പണി വേഗം എടുക്ക പിന്നെ അയ്മ്മാ ആഹ് അങ്ങനെയും പൈസ ആഹ് അതെ ഇത് അമ്മള് പറഞ്ഞിട്ട് അമ്മള് പറണ കൊറേക്കൊന്ന് ആഹ് കൊറേക്കൊന്ന് ഒന്ന് മനസ്സിലാക്കണം ഭർത്താക്കന്മാരായാലും ഞാൻ അങ്ങ പറയും നമ്മളെ മനസ് ഒരാളോട് തുറന്ന് പറയുമ്പോ നമുക്ക്
ഞാന് നിങ്ങളെ ഇപ്പോ വിളിക്കട്ടെ എന്നാല് കുറച്ച് കഴിഞ്ഞിട്ട്
ഉം